ആ കേക്കണില്ലേ? ആഹ് എന്തൊക്കെ വർത്താനം?
നല്ല വർത്താനോ. എന്തായിരുന്നു? ആഹ് മഴയുണ്ട് നല്ല മഴയാ
ആഹ് അവിടെ രാവിലെ തുടങ്ങിയതാണ്
ഇപ്പുണ്ടോ?
ആ അപ്പൊ വല്ലാതല്ല നെറ്റിന്റെ പ്രോബ്ലം ഉണ്ടോ?
ആഹ് ഇപ്പോള ഇവിടെ മഴ തുടങ്ങി ഇത്ര നേരം ഉണ്ടായില്ല
ഇല്ല ആഹ്
ഇപ്പൊ തുടങ്ങിയള്ളൂ
ആഹ് ഇവിടെ രാവിലെ തുടങ്ങിയതാണ്
ആഹ് പിള്ളേരൊക്കെ സ്കൂളിൽ പോനില്ലേ?
ആ സ്കൂൾ പോകണ്ട് ഇപ്പൊ ഒരാള് ഇവിടെണ്ട് രണ്ടാള് ഇവിടെല്ല ഹോസ്റ്റലില്
ആഹ് എങ്ങനെയുണ്ട് പഠിക്കാനൊക്കെ?
ആഹ് കൊഴപ്പല്ല പക്ഷെ വല്ലിയയാള് നിക്കണ അവിടെ ഫുഡൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്
ആഹ്
അവള് കുറെേ ദൂരാണ് തമഴനാട് ആ ഭാഗത്തായിട്ടാണ്
എന്താ പഠിക്കണേ?
അവള് ബി എസ് സി നഴ്സിംഗ് പഠിക്കിനെ.
ആഹ്
അപ്പൊ അവിടെ ഫുഡിനൊക്കെ ഭയങ്കര പ്രയാസമാണ്
ആഹ് ആഹ്
അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. ഇനി ഒരു വർഷം കൂടിയുണ്ട് ഇപ്പൊ മൂന്ന് മൂന്നാമത്തെ വർഷമാണ്
ആഹ് നാല് വർഷാണോ?
ആഹ് നാല് വർഷം.
ആഹ്
പിന്നെ മറ്റേ മോള് ഏഹ്
രണ്ടാമത്തെ ആള്
രണ്ടാമത്തെ ആള് വേറെ പ്ലസ് ടു പഠിക്കണേ
ആഹ്
അവള് ഹാഫ് വാഫി വഫീയ അല്ലേ അങ്ങനെ കോഴസ്ണ്ടല്ലോ അങ്ങനത്തെ വേണ പഠിക്കുന്നത്
അടുത്തതന്നെയാണോ എല്ലാവരും
അഹ് ആഹ് അല്ല മറ്റാള് കോഴിക്കോടാണ് ഒരാൾ കോഴിക്കോട് ഒരാൾ തമിഴ്നാട്
ആഹ് ആഹ് നാട്ടിനാള കുഞ്ഞിതാണോ ചെറുതാണോ
ആ അവന് അവന് എട്ടാം ക്ലാസ്സിലെ
ആ അതെങ്ങനെയുണ്ട് പഠിക്കാൻ
അവന് വല്യ കൊഴപ്പല്ല കളിയിലാണ് വെറും കളി ഫുട്ബോള് അങ്ങനത്തൊക്കെ ഓരോ പ്രാന്താ
നല്ലതല്ലേ ഫുട്ബോളൊക്കെ
ഫുട്ബോളൊക്കെ നല്ലത്തന്നെയാണ് വെറും അതമൊക്കെ ആയ ബുദ്ധിമുട്ടല്ലേ പഠിക്ക വല്ലേ ആഹ് കൊഴപ്പല്ല പഠിക്കുന്നുണ്ട് കുറച്ചണം പഠി കുട്ടണിൽ പണിയാണ് വെറും ഗെയിം അങ്ങനത്തെൊക്കെ ഓരോ തിക്കൂടെ അങ്ങനെ പോവാ
അല്ല ഇപ്പൊ എന്തെങ്കലും ഒരു കാര്യം അറിയണത് നല്ലതല്ലും ഫുട്ബോൾ എന്നൊക്കെ പറഞ്ഞാ
ആഹ് ഫുട്ബോളിന്റെ എല്ലാതിലും ഉണ്ടാവലുണ്ട് മാച്ചിലൊക്കെ കൂടുതലുണ്ട് മോള എന്തിനാ അടിക്കണേ
ഞാനിപ്പോ ഡിഗ്രി ബികോം ആഹ് തേടിയറ്
ഏതാ എടുത്ത്ക്ക്ണെ ബികോം ആഹ് കോമേഴ്സ് ആണല്ലേ ആഹ് അത് കഴിഞ്ഞ കഴിഞ്ഞ് ഏതാണ് എടുക്കാൻ താല്പര്യം
ഇനിയിപ്പ വേണമെങ്കിൽ എനിക്ക് പി ജിക്ക് പോവാൻ വേണമേിൽ പോകണ്ടല്ലെങ്കിൽ ജോലി കയറാം എന്തങ്കിലും കുഴപ്പമില്ല
ആഹ് അപ്പൊ ഡിഗ്രി ഡിഗ്രി എത്ര വർഷം
ഇപ്പൊ തേഡ് ഇയർ മൂന്നാം വർഷമാ
ആഹ് ആഹ് ഇതെവിടെ പഠിക്ക്ണേ
ഞാൻ ഇവിടെ വീടിന്റെ അടുത്തുള്ളതാ എസ് എസ് വി കോളേജിലാ
ആഹ് ആഹ്
അറിയുവോ കേട്ടട്ടില്ല ആഹ്
തേലം എവിടെന്ന്റിയില്ല
അത ഞാൻ എറണാകുളം ജില്ലയിലാ മൂവാറ്റുഴ
ആഹ് എറണാകുളം ജില്ലയാണല്ലേ ഞങ്ങള് പാലക്കാട് മലപ്പുറം അതിന്റെ തൊട്ടായിട്ട് പാലക്കാട് ക ചാടും അയിന്റെ അടുത്ത് രണ്ടിന്റെ ഇടയിലായിട്ടാണ് വരുന്നേ
പിന്നെ അവരെങ്ങനെയാ ചേച്ചിയാണ് പിടിപ്പ അല്ലെങ്കിൽ ട്യൂഷന് കൊണ്ടോ
ഇ ആര് മോനോ ഇല്ല പോണില്ല ട്യൂഷനൊന്നും പോവാനൻ അവനെ കിട്ടണില്ല ഇനിയിപ്പ അടുത്ത പ്രാവശ്യം ചേർത്ത് നോക്കണം ഏഹ് ആഹ് അവന് കുറും കളില്ല
ആഹ് ഇപ്പൊ പിന്നെ വേടുകപ്പല്ലോ
ആഹ് രാത്രി ഇരുന്ന് രാത്രി ഇരുന്ന് കാണും പിന്നെ അടുത്തൊരു എല്ലാരും അവിടെ കൂടിരുന്ന് കാണലുണ്ട് അവിട അവര് പിന്നെ കൊറച്ച് ഏഹ് ഫ്രാൻസിന്റെ ആളാ ഫ്രാൻസിന്റെ ഫ്രാൻസ്
ഫ്രാൻസ് ആഹ്
ആഹ് എമ്പാപ്പന്റെ
ആഹ്
നിങ്ങളെ ഇതാണ്
ഞങ്ങള് ഞാൻ അർജന്റീന
അർജന്റീന ആഹ് പി രണ്ട് മറ്റേ മോൾ രണ്ടാളും അർജന്റീനയാണ് പിന്നെ വര വാപ്പ പിന്നെ ബ്രസീല് ബ്രസീൽ
ബ്രസീല്
ആഹ്
ആഹ്
പലതും പലനും പല ഇതില്ല
ആഹ്
പിന്നെ ആരൊക്കെയണ്ട് വീട്ടില്
അച്ഛനമ്മ ചേച്ചിനീത്തി
ആഹ് അങ്ങനെ
അവിടെയോ വേറെ ആരെങ്കിലും ഉണ്ടോ
ഇല്ല ഇവിടെ ഇൻക്ക് മൂന്ന് മക്കള്
ആഹ് ഹസ്ബന്റും
അസ്ബന്റും
ആഹ് വേറെരില്ല അപ്പൊ എവിടെ വീട്
ക്ക് ജോലി എന്തേലും ഉണ്ടോ
അമ്മക്ക് അമ്മ തൊഴുറപ്പിന് പോവ്ണ്ട് ആഹ്
അച്ഛനോ.
അച്ഛനും കൂലീപ്പണിയാ.
ആഹ് ആഹ് പിന്നെ അനിയനല്ലേ ഇല്ലത്
ഏഹ്
അനിയൻ അനിയത്തിയോ.
മൂന്ന് അനിത്യ അനിത്യയും ചേച്ചിയ.
ആഹ് അവരൊക്കെ എന്താ പഠിക്ണ്.
ചേച്ചിപ്പൊ എംകോം കഴിഞ്ഞു ജോലിക്ക് പോവാ അനീയത്തി പ്ലസ് വണ്ണില്.
കല്യാണം കഴിഞ്ഞാണോ ചേച്ചിന്റെ കല്യാണം കഴിഞ്ഞോ കഴിഞ്ഞട്ടില്ല. ജോലി ജോലി ആയിട്ടില്ലേ ഇപ്പ എന്താ കെട്ടിക്കണന്നില്ല ഇപ്പോ.
ഇല്ലല്ല ഇരുപത്തിമൂന്ന് വയസ്സ് ആയോള്ളൂ കൊറച്ച കഴിഞ്ഞിട്ട്.
ആഹ് ആഹ് ഒന്നും കൂടി ആവട്ടല്ലേ ആഹ് തേക്ക് എത്ര ആയി ഇരുബതോ.
ആഹ് എനിക്ക് ഈ വർഷം ഇരുപതാവും.
ആഹ് അനി അനിയത്തിക്കോ?
അനിത്തി ഇപ്പൊ പ്ലസ് വണ് ലോട്ട് ഇനി ഇപ്പൊ പതിനാറ് വയസ്സാവും ഇനി.
ആഹ് പ്ലസ് വൺ ആഹ് അപ്പൊ കൊറച്ച് വലിയ കുട്ട്യാളായില്ലേ. ഉമ് പിന്നെ വീട്ടില് വേ വേറെ ആരുല്ലല്ലോ.
ഇല്ലില്ല.
ആഹ് അവിടെ പിന്നെ വേറെ ഏഹ്.
അവിടെ മഴ പെയ്ത് വെള്ളൊക്കെ കേറോ.
ഇല്ല ഇവിടെ അങ്ങനത്തെ പ്രശ്നല്ല.
ആഹ് സേഫാല്ലേ.
കുന്നും മലയും ഡാമും അങ്ങനത്തെക്കെ ഉള്ള സ്ഥലവോണ്ട് പാലക്കാട് ജില്ലില് ഒരുപാട്. മലകളും ഇതൊക്കെ കൂടുതലല്ലേ. അപ്പൊ അതു കൊണ്ട് ഇവിടെ അങ്ങനെ പ്രശ്നം വരലില്ല.
ആഹ് ആഹ്
മലപ്പുറം ജില്ലില് അങ്ങനെയൊക്കെ ആ ഭാഗത്ത കൂടെക്കെ ആയിട്ടാ വര്ല്. നിലമ്പൂര് ആ ഭാഗത്തൊക്കെ ഉണ്ടാവല് നിങ്ങള അവിട് ക്കൊക്കെ ഉണ്ടോ.
ഇല്ല ഇല്ല ഇല്ല ഇല്ല വെള്ളത്തിന് കൊഴപ്പൊന്നുല്ല.
ആഹ് അല്ല വേനൽക്കാലത്ത് വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടോ?
ഏഹ് അപ്പളും ഇല്ല.
ഇല്ലല്ലെ അവിടെയൊക്കെ കെണറാണോ അതോ കോഴൽ കെണറോ.
കെണറ് അവിടെയോ?
ഇവിടെ ഞങ്ങളെ വീട്ടില് കൊയൽ കെണറ് ഞങ്ങളീ പരിസരത്ത് കൂടെ ഒക്കെ കൂടുതൽ കൊയൽകെണറാ. അടി പാറ ആയ കാരണേ വെ കിണറില് വെള്ളം കിട്ടാൻ പ്രയാസായിട്ട് ഒക്കെ കൊയൽ കിണറാണ്പ്പൊ.
ഞാനാകെ പാലക്കാട് ഒരു പ്രാവശ്യം എങ്ങാട് വന്നിട്ടുള്ളൂ സ്കൂളിന്ന് ഇങ്ങനെ മലമ്പുഴ ഡാമ് ഒക്കെ കാണാൻ.
ട്യൂർ ആയിട്ട് വന്നിക്കാവൂല്ലേ.
അങ്ങനെ വന്നിട്ടൊള്ളൂ.
ആഹ് പിന്നെ വേറെ വൈക്കൊന്നും പോയിട്ടില്ല ഈ ഭാഗത്ത് വേറെ ഇവിടൊക്കെ ഒരുപാട്. കാഞ്ഞിരപ്പുഴ അങ്ങനത്തെ അവിടക്കൊന്നും പോയിട്ടുണ്ടാവൂലേ
ഇല്ലില്ല പാലക്കാട് മലമ്പുഴ മാത്രേ വന്നിട്ടുള്ളൂ. ആ ഡാം കാണാൻ വേണ്ടി പ്ലസ്ടുന്ന്
ആഹ് ഞങ്ങ എറണാകുളം ഭാ ഏഹ്
എന്റെ ഒരു കൂട്ടുകാരൻ അച്ഛന്റെ വീട് അവിടെയാ പക്ഷെ എവിടാന്ന് എനിക്കറിയാൻ പാടുല.
ആഹ് ആഹ്
ആഹ് അവള് അങ്ങനെ പറഞ്ഞു പറഞ്ഞ ഇക്കാ നല്ല രസൊക്കെയാന്ന് അവിടെ കൊറെന്താ മയിലാ മയിലൊക്കെ വരാറുണ്ട്ന്നൊക്കെ അവള് പറയാറു
ഔ ഞങ്ങളെ വീട്ടി കൂടെ കോയികള് കോയികള് മുറ്റത്ത് കൂടെ നടക്കൂലെ അതുപോലെയാണ് ആ മുറ്റത്ത് കൂടൊക്കെ എപ്പഴും ഉണ്ടാ ഏഹ് ഉം അവര് പീലി വിടർത്തി നിക്കുന്ന കാണാൻ നല്ല ഭംഗിയാ
എന്തേലും ബുദ്ധമുട്ട് എന്തേലുക്കെ തിന്ന് നശി
ഇല്ല അവര്ക്ക് നമ്മക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഞമ്മളിപ്പോ എന്തേലും വേസ്റ്റ് കൊണ്ടോയിട്ട അതൊക്കെ അവര് കഴിക്കും ക്കും പിന്നെ എന്തെങ്കിലും ചെലപ്പോ ഈ പച്ചക്കറിയൊക്കെ കുഴിച്ചിട്ടാ അതൊക്കെ വന്ന് കൊത്തി കൊണ്ടോവും പയറ് മത്തൻ കുമ്പളം അങ്ങനത്തൊക്കെ പ്രശ്നങ്ങളാ
ആഹ്
പിന്നെ ഈ പാമ്പ് ശല്യം ഇണ്ടെങ്കി ആ പാമ്പുകളൊക്കെ അങ്ങ ഉപ ഉപദ്രവിക്കത്രേ അങ്ങനെ ഉപകാരം ഉണ്ട് ചെലദില് ഉപദ്രവും ആണ് അല്ല മനുഷ്യന് മനുഷ്യന്മാരായിട്ടുള്ള ഉപദ്രവോ അങ്ങനത്തൊന്നുംല്ല
ആ ആണുങ്ങളാണ് കൂടുതല് വരുന്ന മയില്
ഔ ആ ആയിറ്റകളെ കാണാനാ നല്ല ഭംഗി
ആഹ് പെണ്ണുങ്ങൾക്ക് പീലി ഇല്ലല്ലോ
ഇല്ല പീലി ഇങ്ങനെ വിടർത്തിപ്പെരന്റെ മേലെ ഇങ്ങനെ നിക്കണ് ഞങ്ങള് വീഡിയോ അങ്ങനെയൊക്കെ എടുക്കും കാണുമ്പോ ആദ്യൊക്കെ കുറചോള്ളൂ ഉണ്ടായിനേ.
ആ ഇപ്പൊ കുട്
ഫോറസ്റ്റ് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടേ ആ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വരുവാണെ
ആനയൊക്കെ ഉണ്ടോ
ആന ഞങ്ങളെ ആ ഭാഗത്ത്പ്പോ വരലിണ്ടറയും പക്ഷെ ഞങ്ങള് അവിടത്തൊക്കെ അടുത്തിട്ടില്ല അപ്പൊ ആൾക്കാര് വെടി പൊട്ടിച്ച് അങ്ങനെ അവരെ തിരിച്ചുവിടും
ആഹ് ഇവിടെ അടുത്തന്നും അങ്ങനെ ആനെന്നും വരാറില്ലല്ലോ അന് ആനക്കെ വരാറുണ്ടോ
ഇല്ല ഞങ്ങളെ ഇവിടുക്ക് വന്ന ആ ഇവിടെ ഞങ്ങളെ ഈ പാടം ഭാഗത്ത് കൂടെ ഒക്കെ വന്ന ഈ വായകളൊക്കെ നശിപ്പിച്ചേനു കൂട്ടത്തോടെ വരുമ്പളേ നല്ല പ്രശ്നാണ് ഒക്കെ നശിപ്പിച്ചു പോകും
അത് അടുത്തന്നാണോ കാട്
ആഹ് ഞങ്ങടെ കൊറച്ച് പാടം കഴിഞ്ഞ് കൊറച്ചപ്പുറത്താണ് കൂടുതല് ദൂരൊന്നുംല്ല ഒരു പത്ത് ഓ കൊര അത് ചെല സമയത്ത് വരും കൊരങ്ങൊക്കെ ഇങ്ങനെ
രുവോ ഈ സമയത്തൊന്നും വരില്ലാല്ലേ
ഇപ്പ അങ്ങനെ വരലില്ല ഞങ്ങള ചലേ ഭാഗത്ത് കൂടെ ഏഹ്
ചൂടൊക്കെ കൂടുമ്പോളാണോ വര്‌നേ
അവർക്ക് ഭക്ഷണം കിട്ടാത്ത സമയത്ത് നമ്മള് അയ്കൂടെക്കെ വന്ന് അവര് തേങ്ങയൊക്കെ പറി ച്ചാ അങ്ങനെ കൊണ്ടോവും.
തേങ്ങൊക്ക കൊണ്ടോവോ?
ആഹ് തേങ്ങക്കെ പറിക്കും.
ആഹ്
ചക്ക തേങ്ങ പുളി അങ്ങനത്തെക്കെ ഓല് പർച്ചൊ അങ്ങനെയൊക്കേണ്. ഒരു കാട് പോലെയല്ലേ ഈ ഭാഗം അവിടൊക്കെ ഒരു ടൗണല്ലേ ഇങ്ങളെ ഭാഗത്തൊക്കെ. ഈ ഭാഗത്തക്ക് വെറും പച്ച പിടിച്ച
ആഹ് അതൊണ്ടല്ലേ പക്ഷെ നല്ല രസായിരിക്കില്ലപ്പ കാണാനൊക്കെ
ആഹ് കാണാന് കൊഴപ്പല്ല. ചെലത് ഈ കുരങ്ങമാരെക്കെ ഉപദ്രവി അങ്ങന ഇതെക്കെ ആവുമ്പോ പ്രശ്നാണ്. ഇല്ല അങ്ങനെ പ്രശ്നം വന്നിട്ടില്ല. ചെല ആൾക്കാരെ ഇതൊക്കെ നശിപ്പിക്കും. മാങ്ങ അങ്ങനത്തെക്കെ അടക്ക അങ്ങനത്തെക്കെ സാനങ്ങളില്ലേ. അതൊക്കെ വെ വെറുതേ പറിച്ച് നെലത്ത്ക്കിടും
അല്ല അപ്പൊ ഓടിക്കാനൊന്നും പറ്റൂലയിനേ
ആഹ് ഓടിച്ചാ അവരങ്ങനെ പോവും. പിന്നെ അവര് പിന്നീം വരും അതേപോലെ
രൺ കൂട്ടത്തോടെയാണോ അല്ലെ ഒന്ന് രണ്ടെണ്ണോക്കെ ആണോ വരുഒള്ളൂ.
ആഹ് ഒരു നാലഞ്ചണ്ണക്കാണ് വെരും
പ്പ കാട്ടുപന്നിയൊക്കെ യുണ്ടോ?
കാട്ട് പന്നി അങ്ങനത്തെ ഒന്നും കാണണില്ല.
ആഹ് വേ ആനി ഇതൊക്കെ ഉള്ളൂ ല്ലേ
കാട്ടുപന്നിയാണ് മറ്റേ വന്നില്ലേ അതുണ്ടാവലുണ്ട് അത് ഞങ്ങള വീട്ടിന്റതീ കൂടെ മുറ്റത്ത് കൂടെക്കെ പോവും
എന്നിട്ട് ഇതൊക്കെ പറിയ്ക്കോ എന്തെങ്കിലൊക്കെ നശിപ്പിക്കുവോ
എന്ത പൂവളേ പൂള അങ്ങനത്തെയൊക്കെ കുഴിച്ചിട്ടാ അതൊക്കെ ആണ്ട് മാന്തിപ്പറിച്ച് അവര് കയിക്കും. അങ്ങനത്തെ ഒന്നും കുഴിച്ചിട്ടാ ഇവടെ ഉണ്ടാവില്ല.
ആഹ്
അവരെ കൊണ്ടൊക്കെ ശല്യാണ്.
അപ്പൊ അതിനൊന്നും ഒ ഓടിക്കാനൊന്നും പറ്റൂലാ ല്ലേ
ഓടിക്കാ ആദ്യൊന്നും പിന്നയിറ്റളേ ഒന്നും ചെയ്യാൻ പറ്റൂലാ വെടി വെക്കാൻ പ റ്റൂലാ അങ്ങനത്തെക്കെ പ്രശ്നങ്ങളേനി. ഉം ആഹ് പിന്നെ വേറെ എന്താ വിശേ തന്നേ
ഒരെണ്ണം ഈ കൂട്ടം തെറ്റി പോണില്ലേ മ ചെല മയിലൊക്കെ ഒരാൺ മയി എല്ല ഒര് പെൺമയിലാ പീലിയൊന്നുല്ലാ.
ആഹ് ഇതൊക്കെ ആൺമയിലാണ് നല്ല ഭംഗിയാണ്
ആഹ് ഇവിടെ പീലി ഒരു അതെന്തോ മൊട്ട എങ്ങോ ഇട്ടിട്ടുണ്ടന്ന് തോന്നുന്നു എവിടെയാ അത് കെടന്ന് ഒച്ച ഒണ്ടാക്കണ്ട്
ആഹ് ആഹ്
ഇപ്പം ഭയങ്കരായിട്ട് ഒച്ച ഉണ്ടാക്കും
ആഹ് ഭയങ്കര ശബ്ദാണയിറ്റാളത് ആഹ് പിന്നെ വേറെന്താ വിശേഷം?
പിന്നെ എന്താ, പിന്നെ വേറെന്തേലും ഒക്കെ വരാറുണ്ടോ?
വേറെ അങ്ങനേ വെരാറൊന്നുല്ല പന്നീ ആന വന്നിട്ടില്ലാ പിന്നേ ഇങ്ങനെ മയില് അങ്ങൻത്തെക്കെ തന്നെ ഉള്ളു
ആഹ് ആഹ്
ഇനി ങ്ങളാ ഭാഗത്ത് ക്കൊക്കെ ഒന്ന് വരണ്ട് ഞങ്ങള് ടൂർ ഒക്കെ ആയിട്ട് ഉം
എന്തെ എർണാകൊളം കണ്ട്ട്ട് ഇല്ലെ?
ആഹ് എർണാകൊളം വന്നു ലുലു മാള് അവടെക്കെ വന്നിന്നു
ആഹ് അയിന് ഇവെടെ മെട്രോ അങ്ങൻത്തെ സാനങ്ങളൊക്കെ അല്ലെ ഒള്ളു
ആഹ് അവടെ അങ്ങെൻത്തെ അല്ലെ? ടൗൺ ഏരിയ അല്ലെ?
ഇക്ക് അതൊക്കെ കാണുമ്പം ഭയങ്കര ഇഷ്ടായിരിക്കും ലെ?
ആഹ് അങ്ങെൻത്തെ കാണുമ്പം ഇഷ്ടാ ആഹ് ഇവെടെ ഇല്ലാത്തോണ്ടെ ഞങ്ങെൾ അങ്ങട്ടൊക്കെ ആഹ് ങ്ങക്ക് മൂന്നാറ് ആ ഭാഗത്ത് ക്കൊക്കെ പോയിന്നു
ആഹ് ഇവെടെ ഇപ്പം കൊറെ മെട്രോ ലുലുമാൾ അല്ലാതെ പിന്നെ എന്താ ഉള്ളെ? ഫോട്ട് കൊച്ചി
ആഹ് അങ്ങനെ
അങ്ങെൻത്തെക്കെ അല്ലെ ഒള്ളു
ആഹ്
പക്ഷെ നിങ്ങളെ അയുടെ അല്ലെ കൊർച്ചും കൂടി നല്ലെത്
ആഹ് ഞങ്ങളെ ഇവെടെ ഒഴിഞ്ഞ് അങ്ങനെ കട്ക്കാണ്.
ആഹ് ചൂടൊക്കെ നീ നല്ല ചൂടൊക്കെ ഇണ്ടാവോ അയുടെ
ചൂട് ഇപ്രാവ്ശ്യം നല്ല ചൂട് ഇണ്ടായിരുന്നു. പാടം ഇണ്ടെങ്കിലും പക്ഷെ ഇപ്രാവ്ശ്യം നല്ല ചൂട് അല്ലെയ്ന്നോ? ചൂടൊക്കെ ഇണ്ടെയ്ന്നു. മഴ കൊറവാണല്ലോ?
ആഹ് മഴ കൊറവായോണ്ട്
ഇന്ന് ഇന്നാണ് ഇപ്പൊ ഒന്ന് മഴയൊക്കെ ഇന്നും ഇന്നെലിം ഒക്കെ ആയിട്ടാ മഴ പെയ്ത്ക്ക്ണെ കൊവായിരുന്നു പക്ഷെ മഴക്കാലായി ട്ട് ഇപ്പോ ദിവ്സം പെയ്യ്ണ അങ്ങനെ പെയ്യെൽ ഇല്ലാ
ആഹ് ആഹ് ആഹ്
ഉം അമ്മനോടൊക്കെ വിശേഷം പറി
ആഹ് അന്നാ ശരി
ആഹ് ഇന്നാ ശരി